എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ എന്ത് ചെയ്യാ
എന്താ പ്രത്യേകിച്ച് പരിപാടൊന്നുല്ല എവിടെ ഒരു വിവരും ഇല്ലല്ലോ
ആഹ് കൊറേ കൊറേയായല്ലേ വിളിച്ചിട്ട് ആഹ് എന്താണ് ഇവിടെ ഇരിക്കുന്നു ഇന്നിപ്പ നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ വെറുതെ ഇരിക്കാണ്.
ആഹ് കുട്ടിയാളെ പഠിപ്പിക്കാനൊന്നുല്ലല്ലേ
ഓം മുമ്പേ പറഞ്ഞു മക്കളൊക്കെ പറഞ്ഞു നാളെ പുസ്തകമേ തൊറക്കണ്ട നാളെ അവധിയല്ലേ നല്ല പോലാ വിളിക്ക ആഹ് അതാണ് അത് വെള്ളിയാഴ്ചാ യത് നല്ലതല്ലേ സുഖായിട്ട് ഒറങ്ങാലോ എവിടെയും പോണ്ടല്ലോ സുഖായിട്ട് ഇരിക്കാം അതാ അങ്ങനെ ഭയങ്കര സന്തോഷം ബേഗേ എടുക്കണ്ട എന്ന് പറഞ്ഞേക്കാണ് ഒന്നും തൊറക്കണ്ട പുസ്തകവും ബുക്കും ഒന്നും തൊറക്ക കണ്ട ശല്യം ചെയ്യേ വേണ്ടാന്ന് പറഞ്ഞേക്ക ആഹ് അതിന്റെ സന്തോഷത്തി വന്നിരിക്കാ അവിടെയാ ഏഹ നോമ്പ്ണ്ടായിർന്നു നോമ്പ് തുറന്ന് അത ഇപ്പ ചായ കുടി യൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇരിക്ക അ ആഹ ഇപ്പ ഇണ്ടാക്കിയത ഇവിടെ പ്രത്യേകിച്ചൊന്നും വേണ്ട കഞ്ഞിയൊക്കെ ഇണ്ടാക്കി ഇവിടെ ഉമ്മാക്കൊക്ക
ഉം
ആഹ് വയ്യായികി കൊള്ളണം അവർക്ക്ങ്ങനെ എണ്ണക്കടികളൊന്നും പറ്റില്ല ആഹ് ആഹ് അവരൊക്കെ പ്രായ ആയവരൊക്കെല്ലേ അവർക്ക് ച്ചിരി കഞ്ഞി ഒക്കെ മതി. പിന്നെ അപ്പ ണ്ടാക്കി കറിയക്കെ ഇണ്ടാക്കി കഞ്ഞിയക്കെ വെച്ചു. കഞ്ഞിന്നും കുട്ച്ചിട്ടില്ല ഇഞ്ഞിപ്പ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞേന് ശേഷള്ളൂ അതൊക്കെ. ആഹ് അതന്നെ പിന്നെ പള്ളി പോയിട്ട് വരുന്നവരൊക്കെ രാത്രി പോയിട്ട് വരുന്ന ആണുങ്ങളക്കെ രാത്രി ഒമ്പോണിക്കാവും തിരിച്ച് വീടിലെത്താന്. അവരക്കെ വന്ന്ട്ടേ ഒള്ളു ഇനി ഒരുമിച്ച ആഹാരം ഒക്കെ അതക്കെ ഉള്ളു.
എല്ലാർക്കും ഇണ്ടായിനോ നോമ്പ്?
ആഹ് യ് എന്ത്? ക്ക നാളെ പിടിക്കത്തേള്ളൂന്ന് പർഞ്ഞ് പിന്നെടെ ഇപ്പാക്ക് ആഹ് ആഹ് പിന്നെ ഞങ്ങളന്ന ഇത് അങ്ങ് പി ച്ചൊന്നെളള് ഈക്കാക്ക പിടിച്ചില്ലെന്നേ ഉള്ളു ഉപ്പായും ഉമ്മായും ഞാനും പിടിച്ചു മൂന്ന്, നാല് പിടിക്കാൻ പർഞ്ഞ്ട്ടിരിക്കയാണ് ഇന്ന്പ്പോ സ്കൂള് പോണ്ടേ അതുകൊണ്ട് പിടിച്ചില്ല അത് ഞങ്ങള് വേറെഞ്ഞിട്ടി ഇരിക്ക്ന്ന്ണ്ട് നാളെ വെറുതെ ഇരിക്കല്ലേ അപ്പൊ വിളിക്കാം വേറെ ഒറങ്ങല്ലോ. എത്ര ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ അങ്ങ് പിടിക്കാൻ ഭയങ്കര വെയിലായിരുന്നു. അഒടെ എങ്ങനെ ഇണ്ടായിര്ന്ന്?
ആഹ് ഇന്ന് നല്ല വെയില.
ആഹ് നല്ല വെയിലായിരുന്നു അതിൻ്റേതായ ശീനൊണ്ട്. ആഹ് അതാണ് മ ആഹ് അതപ്പ ഇന്ന് ഇതുവരെ ഇല്ലാത്തൊരു വേനൽക്കാലത്ത ണ്ടായിരുന്ന വെയിലില്ലേ അ ത് പോലായിരുന്ന് ഇന്ന് നല്ല വെയിലാ എല്ലാം ഒണക്കാനും പറക്കാനൊക്കെ സൂപ്പർ ആയിരുന്നു പക്ഷെ എന്തയ്യാനാ ആഹ് നോമ്പായതെന്നും പറ്റില്ല.
അത് ഇവടെ അങ്ങനെ തന്നെട്ടോ ഒന്ന് നല്ല വെയില ഇന്നും ഇന്നലേക്കെ നല്ല വെയില.
ആഹ് മഴ മഴക്കാലാണ് പക്ഷെ ഇങ്ങാ മഴയില്ല. എല്ലെ ഇതാണ് അപ്പ വെള്ളക്ഷാമം ഇണ്ടാവും.
അതാണ് മഴ കിട്ടേണ്ട കാലത്ത് മഴ കിട്ടണ്ല്ലല്ലോ.
ആഹ് കിട്ടുന്നില്ല സാധാരണ ഈ സമയത്തൊക്കെ വെള്ളപ്പൊക്കം പിന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തൊറക്കല് അങ്ങനെ ക്കല്ലേ നമ്മള് കേക്ക്ണത് ക്കെ ആഹ് ദുരന്തങ്ങള് അതാണ് കഴിഞ്ഞ വർഷൊക്കെ ഈ സമയത്ത് എന്തായിരുന്നു കുട്ടികൾക്കൊക്കെ ഓരോ അവധില്ലായിരുന്നു. ഒരോ ജില്ലകൾ അങ്ങൻത്തെ രണ്ടോ മൂന്നോ ദിവസം ഒരുമാതിരി നല്ല മഴ ആയിരുന്നു ഏഹ് ഒരു സ്ഥലത്തൊക്കെ. ഓഹ് ആഹാ ഇപ്പ അതൊന്നും ഇല്ല എന്തേ വീട്ടിൽ മറ്റെല്ലാരൊക്കെ എന്തേ ആര്ടെ അനക്കൊന്നും കേക്ക്ണില്ലല്ലോ?
എല്ലാരും ഇണ്ട് ഇവടെ ഇന്ന്പ്പോ ഒഴിവായോണ്ടേ നാത്തൂന്റെ കുട്ടികളൊക്കെ ഇണ്ട് അപ്പൊ ഓലെ പ്പൊ കൾച്ചിരിക്ക.
അഹ് ഒരുസം അല്ലല്ലോ ഇനി രണ്ടുസം അവധിയല്ലേ രണ്ട് ദിവസം ആഹ് മൂന്ന് ആഹ് ആഹ് അട് ത്താന്നോ നാത്തും താമസിക്കുന്നേ അത്ര ദൂരം ഇണ്ടോ? ആഹ് കൊർച്ച് ദൂരയാ.
ച്ച്താ കൊർച്ചകലേ അപ്പോരൊക്കെ വന്ന്ണ്ട് ഇഞ്ഞിപ്പം രണ്ടിസ്
പ്പൊ ആപ്പ നിന്റെ വീടെപ്പ അഒട ത്താണോ നിനക്ക് വീട്ടിക്ക് പോകാനൊക്കെ?
ആഹ് ഇക്കാന്റെ വീടും എന്റെ വീടും അട്ത്താ.
ആഹ് അപ്പ പിന്നെ നിനക്ക് ദൂര യാത്രൊന്നും പറ്റുല്ല. ഏഹ് അപ്പൊ പെട്ടെന്ന് പോയിട്ട് വരുന്ന ആഹ് അത്ര അട്പ്പള്ളാ അതി ദൂരൊണ്ട?
അല്ല പെട്ടെന്ന് പോയിവര്ന്നെ ആഹ് അത്രക്കെന്നൊള്ളൂ.
ആഹ് അപ്പയ്ന് നിനക്ക് ആഹ് വിര്ന്ന് പോയി പോയി നിക്കലൊക്കെ വെല്ല്യെ പാടായിരിക്കുവല്ലേ. ആഹ് പോവാ തിരിച്ചുവരാ അങ്ങനായി
ഇന്നലെ രാവിലൊന്ന് പോയിട്ട് വൈന്നാരം പോന്നു.
ആഹ് അപ്പങ്ങനെ പോവാൻ പറ്റിയ അട്ത്താണല്ലേ.
ആഹ് അത്രട്ത്ത.
ആഹാ അത് നല്ലതാ എടക്ക് പെട്ടെന്ന് ഉമ്മനെ ഉപ്പനെ കാണണൊങ്കി ഓടി പോയി കണ്ട്
പോയി പോരന്നാ അത്പ്പന്ന് നാത്തൂമ്മാരൊക്കെപാടെക്കെ വരും പർഞ്ഞപ്പോ പിന്നെന്നലെ
ആഹ് ആഹ് ഇങ്ങളതെന്നെ ഇങ്ങള് മാത്രല്ലേള്ളൂ വീ ട്ല്
അല്ല ഉമ്മി ഉപ്പി എല്ലാരുണ്ട് ഇപ്പപ്പണ്ട്
ട്ടയിം ആഹ് അതെന്നെള്ളൂ അല്ലാതെ ഏഹ് ചേട്ടത്തിയൊന്നുല്ലല്ലോ
ആഹ് അനിയന്ണ്ട് ഓന്റെ ഭാര്യണ്ട്.
ആഹ് അനിയനും ഭാര്യയുണ്ട് അവടെ ആഹ് കൂട്ടുകുടുംബായിട്ട് നിക്കാണല്ലേ.
ആഹ് അതെ യതെ ഇങ്ങള് സ്വന്തം വീടാ.
അതെ ഇത് കുടുംബ വീടാത് ഇതിപ്പോ ഇക്ക ഒരാണേ ഒള്ളൂ രണ്ട് നാ ത്തുമാരുണ്ടെനിക്ക് അവര് രണ്ടേരും രണ്ടെട്ത്തായിട്ട് താമസിക്കല്ലേ അപ്പം ഇത് തന്നെ വീട് ഇപ്പോ വീട് വെച്ചതാണ് അതൊണ്ട് പിന്നമ്മക്ക് പിന്നെ വീട് വെക്കണ്ട ആവശ്യല്ല. ഏഹ് ഇപ്പൊ ഞങ്ങടെ കല്യാണത്തിന് മുന്നേ അതോണ്ട് പിന്നെ അപ്പ ആ ഒരു യില്ല. അപ്പോ അതൊരു ഭാഗ്യായി അതോണ്ട് വീട് കെട്ടണ്ട. പഴേ വീട് മാറ്റീട്ട് പുതിയതാക്ക്യതാണ്. അപ്പൊ പിന്നെ കൊറേ കാലം കൂടിയൊക്കെ എന്തായാലും ആ വീട് നിക്കും. ഉം അതൊണ്ട് പ്രശ്നല്ല. പ്രശ്നല്ലാട്ടിരിക്കുന്നു. ആഹ് ആഹ് മോള് നാലാം ക്ലാസ്സില് മോന് ഏഴാം ക്ലാസ്സില്. രണ്ടു ട്ട്യളാണ് അ മോന് എൻ്റെട് ത്തില്ല ഞാൻ പർഞ്ഞിട്ടില്ലേ മോന് ദെർസിലാക്കിക്ക്ണ് അവനവടെ നിന്നാ പഠിക്കണേ. ഏഹ് ആഹ് മോളും ആഹ് നാം മാസത്തില് രണ്ടാം ശനിയില്ലേ ആറ് ദെവസം വരാ മൂന്ന് ദിവസം വന്ന് നിക്കാം വ്യാഴാഴ്ച വന്ന് കഴിഞ്ഞാല് തിങ്കളാഴ്ച രാവിലെ ആക്ക്യാ മതി ഞങ്ങടെ ഇവടെ തന്നാക്ക്യേക്ക്ന്നത് ഒര് രണ്ട് മണി റാ ഞങ്ങടെ ജില്ല കൊല്ലത്ത് തെന്നാണ്.
ആഹ് അയ് ശെരി.
ഉം അപ്പൊ അവ്ട്ന്ന് പോയപ്പോ രണ്ട് മണിക്കൂർ യാത്രേ ഒള്ളൂ ദൂരെ മ വടക്കോട്ടൊന്നാക്കില്ല ദൂര സ്ഥലത്തോട്ടൊന്നാക്കില്ല. ചെറ്തല്ലേ വാടി നിന്ന് അങ്ങനെ ഇപ്പതൊന്നും വോയ് ആഹ് ആഹ് പിന്നവടെ ആയത് കൊണ്ടൊര് സമാധാനണ്ട് എങ്കിലും നമുക്ക് പെ ട്ടെന്ന് പോയി കാണാനുള്ളൊരു സൗകര്യത്തിനെ
ആഹ്
ദൂര അല്ലല്ലോ ഇ സാധാരണ മോള് മാത്രേ ഒള്ളൂ ഒന്ന് വടെ വീട്ടില്
ഏഹ് ആഹ് അയ് ശെരി.
ആഹ് അവള് മതിയല്ലോ.
മതി ഇപ്പൊ പെൺകുട്ട്യേളോ ആൺകുട്ട്യേളോക്കെ കണക്കാ.
ആഹ് ഉം പണ്ടൊക്കെന്നർഞ്ഞാ ആൺകുട്ട്യെൾക്കാ കുരുത്തക്കേട് ത്താ ആൺകു ട്ടേളെ വെല്ലും പെൺകുട്ടികള്. അവരെ അവരൊക്കെ എടുത്തി ടിക്കും ആഹ് അയ്യോ അവരക്കെ എടുത്ത് അവരെക്കെ എടുത്ത് മറിക്കും. എന്റെ മോനെ അവന് ഇവ ഇവളാ ല്ലെ അവൻ പാവം കൊറേക്കെ കൊള്ളും, ആ അതില് എളേതായിരിക്കും കൊറച്ച്, എളേത് കൊറച്ചു എളേതായിരിക്കും കൊറച്ചുടെ വില്ലത്തി അല്ലേ?
ആഹ് ആ അങ്ങനന്നെ. ഓക്ക് കുറുമ്പാണ്, ഓള് കുറുമ്പ് കാട്ടി കരഞ്ഞിട്ട് ട് കാര്യം നേടും.
ആഹ് ഹാ എന്നിട്ട് ഏട്ടത്തിക്ക് അടി മേടിചൊടുക്കും.
നമ്മള് ഒന്ന് വായിക്കാനിരിന്നാ ഓള് പോവും.
പോവും ആ അല്ലേല്ലി എളയതിനോട് ഇച്ചിരി വാത്സല്യം കൂടുതലാണെന്ന് വിചാരിച്ച ട്ട് ചെറുതല്ലേ നമ്മള് എന്ത കാണിച്ചാലും ചെറുതല്ലേ ചെറുതല്ലേ
അതെ അതെ ആ അത് എപ്പോള് പറയും. ഓള് എന്നെങ്ങനെ ആഹ് ഓളന്നെ ഇങ്ങനെ കാടണൊന്നും ഉമ്മ ച്ചി കാണൂലല്ലോ പറയും.
അതന്നെ പറയണത്, അവരെന്താ ചെയ്താലും ഒരു കുഴപ്പല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴ അതാ ഇത് കാണുള്ളൂ. ആ അപ്പൊ കിട്ടണ മുഴുവനും അവനായിരിക്കും. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവളായിരിക്കും.
ഉം
ഉം അതന്നെ എല്ലായിടത്തും പ്രശ്നം.
സമയത്ത് ഇത്രയും സ്നേഹമുള്ള മക്കള നമ്മള് കണ്ടിട്ടില്ലാന്ന് വിചാരിക്കും. ആഹ് അതൊക്കെ ഒരുമിച്ച് ഒരാള് കിടക്കാ സ്ഥലത്ത് രണ്ടു പേരുടെക്ക കെടക്കും
ആഹ് നല്ല ഒരുമേണ്, അപ്പൊ ഞമ്മള് പുറത്തേക്ക ല്ലോര് രണ്ടാളും
ഇവര് പറയണ അതൊക്കെ തന്നെ എന്ത് ഫോൺ കാണാൻ വേണ്ടി അവർക്കും ഒരു ഇഞ്ച് സ്ഥലം മതി അതിന അവര് രണ്ടൊരു ആ പിന്നെ അവിടെ അടി നടക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അത് കണ് ഇത് കാണാം അതിനൊക്കെ ഉള്ളൂ അടിയൊക്കെ.
ആ ഇനിയിപ്പ എന്താ രാത്രി ചോറ് തന്നെയാന്നോ നിങ്ങളെല്ലാം കഴിക്കണേ അതെ,
ആഹ് ചോറ് തന്നെ ഇനിപ്പോ എന്താ പറയാ, നോമ്പ് നോൽക്കണം നാളെ വിചാരിക്കണണ്ട്.
ആഹ് ആ അപ്പൊ അത്താഴത്തിന് എന്താണ് ചോറ് കഴിക്കോ അതെ,
ചോറ് കഴിക്കൂ. എല്ലാരും ചോറ് കഴിക്കൂല എന്താ പറയാ, ഇപ്പ ഉപ്പൊക്കെ എന്താ പറയാ, അങ്ങനെ എന്തെങ്കിലൊക്കെ കഴിക്കും.
ആ ഓഹ് അതെന്തായാലും നന്നായി ഇവിടെ നമ്മള് ഒരു നേരം മാത്ര ചോറായിട്ടുള്ളൂ.
പക്ഷെ എനിക്ക് ചോറില്ലാതെ പറ്റൂല. എനിക്ക് എങ്ങനേണേലും ചോറന്നെ കിട്ടണം. ഈ അല്ലാതെ എനിക്ക് കയൂല.
ആഹ് ആ ഇവിടെ ഉച്ചക്ക് മാത്രേ ഉള്ളൂ ചോറ്. രാത്രി എന്താലും എന്ത് ച പത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഗോതമ്പിന്റെ, കഞ്ഞി അല്ലെങ്കി അങ്ങനെ. ഉമ്മാക്കും ഉപ്പാക്കും ഒരു ദിവസം കഞ്ഞി ആണെങ്കി ഉപ്പ് മാവ് അങ്ങനെയൊക്കെ മതി. ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. ഭയങ്കര ഇതായിട്ടൊന്നുംല്ല നോർമൽ ആയിട്ടൊന്നും ഇല്ല ഇപ്പാഹാരം. അതും കൂടുതല് ഗോതമ്പ് ഓട്സ് അതൊക്കെ മതി.
അത് ശരി
പ്രമേഹ രോഗികളാണ് രണ്ടു പേരും
ആഹ് അപ്പൊ
അതെ ആരോഗ്യം നമ്മൾ നോക്കണോല്ലൊ
ഉം അല്ലെങ്കിൽ ചോറ്ന്നെ എപ്പോഴും കഴിക്കതും നല്ലതല്ല തല്ലെ
ആഹ് ചോറങ്ങനെ കഴിക്കലും നല്ലതല്ല ഞാ പിന്നെ ബാക്കിയാവുല്ലോന്ന് വിജാരിച്ച് ച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി ചോറ്ള്ള ത് ഞാൻ അങ്ങ് കഴിക്കും ഒരു കണക്കിന് നമ്മൾ ചോറ് ഒഴിവാക്കണതാ ഏറ്റവും നല്ലത്
അത് ശരി
ആ പിന്നെ അതുകൊണ്ട്പ്പ നമുക്ക് എപ്പഴും അടുക്കളെ നിന്ന്കൂട്ടാം
ചോറിനൊന്നും കിട്ടാനില്ല ചോറ് കഴിക്കരുതന്നാ പറയും
ആന്ന് ഏഹ് ചോറ് കഴിച്ച കഴി നമ്മുക്ക് പക്ഷെ എത്ര ചോറ് കഴിച്ചില്ലെങ്കിഎന്തോ പോലെ
ആഹ് അതാണ് എനിക്കുംങ്ങനെ തന്നേണ് ചോറ് കഴിഞ്ഞ് വേറെന്തേലും പകരം വേറെന്തെങ്കിലും കഴിച്ചാലേ വിഷപ്പ് ന്നിട്ട് മാറിയപോലെ തോന്നൂല്ല ചോറന്നെ കി
തോന്നി ത്തിരി ചോറെങ്കിൽ ഒരിച്ചിരി മതി അതായാലും ചോറ് കഴിച്ചില്ലെങ്കിൽ മലയാളികൾ ക്ക് ശരിയാവില്ലാന്ന് പറയണ മാതിരിയ ച്ചി ചോറ്
ഒരു സമാധാനം അതിന് പകരഇപ്പൊ വേറെ എന്ത് കഴിച്ചാലും ഒര് കഴിക്കാത്ത പോലത്തൊര്
അവൻ കഴിക്കാത്ത പോലേണ് ഈ ചോറ് കഴിച്ചില്ലല്ലോ എന്തോ ഒരു ഒരുത് നമുക്ക് തോന്നും എപ്പോഴായാലും അത്പ്പം പക്ഷെ നമ്മടെ കേരളത്തിലാണ്ങ്ങനെ വേറെ സംസ്ഥാനത്തോട് നോക്കി യേ അവർക്കവിടെ അവർക്കൊക്കെ ചപ്പാത്തി റൊട്ടി അതൊക്കെ വേണ്ടുള്ളൂ നമ്മുടെ കേരള ത്തിൽ അതാ ഏറ്റവും കൂടുതൽ അരി ചെലവാവുന്നതും ആഹ് ഏറ്റവും കൂടുതൽ അരി ചെലവാകുന്നത് കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ര രോഗി ബാധകരുള്ളരും കേരളത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആഹ് ആഹ് എ എല്ലാംകൊണ്ടും നമ്മുടെ കേരളം സ്വയം പര്യാപ്ത നേടിയിരിക്കുന്ന സ്ഥലമാണ് ഉം ഉം ശെരി പിന്നെ വേറെന്താ മീൻ കറിക്ക് ആഹ് ആഹ് ആഹ് ശരി ഓക്കെ ആഹ് ആഹ് ശരി വിളിക്ക് ശരി ഓക്കെ ഏഹ്